കല ഹലോ ആഹ് കേക്ണ്ടോ?
ആഹ് കേക്ക്‌ പറയൂ ആഹ് ആഹ് ഹലോ.
ഹലോ ആ ഞാൻ പറയണത് ക്ലിയർ അല്ലെ
ആ ക്ലിയർ ആണ് ഇത് കെക്കണ്ട് ഉം ചെല സമയത്ത് റേഞ്ചിന്റെ ഇഷ്യുണ്
ആ കട്ടാവണ്ട് ക്ലി പറയണ കട്ടാവണ്ട്
ഇപ്പൊ കേക്കണ്ടോ
ആ ഇപ്പകെക്കണ്ട്
ഉം ചില സമയത്ത് ഇ നെറ്റ് കോള് വിളികുമ്പോ റേഞ്ച് പോവും
ആ ആ
ഉം അപ്പൊ അത് കേക്കാൻ പണിയാവും ചെലപ്പോ അങ്ങനെ കട്ടായി പോവും അങ്ങനെയൊക്കെള്ള പ്രയാസം വരലിണ്ട്
ക്ലിയർണ്ട്
ഉം
ഇങ്ങളൊര് സ്വ എയിം എന്താണ് ലക്ഷ്യം എന്താണ് എന്തായിരുന്നു സ്വപ്നം ലൈഫ് ഗോള് എന്തായിരുന്നു
ആ ഞാന് ജീവിതത്തിൽ ഒരുപാട് ലക്ഷ്യങ്ങൾ ഇണ്ടായിട്ട്ണ്ട് ഞാന് പത്താം ക്ലാസ് പഠിക്കുമ്പോളാണ് അന്നാ ഞാനും ജീവിക്കണ കാലഘട്ട ത്തിലൊരു വേഗം പെൺ കുട്ടിയളെ വേഗം കല്യാണം കഴിച്ചു വിടണം ന്നുള്ള ഒരു കാലഘ ഉം വേഗം കല്യാണം കഴിക്കണം അങ്ങനെ അവർക്ക് വിദ്യാഭ്യാസം വേണ്ടന്നൊക്കെല്ലേ ഒരു മിനിമം ഒരു പത്താം ക്ലാസ് ആനെരി ഇതായിരുന്നു മിനിമം പത്താം ക്ലാസ് അതുവരെ എന്റെ എന്റെ മേരെല്ലാ ആളുകളൊന്നും അതുവരെ എത്തിട്ടില്ല ഏഴ് എട്ട് ആറ് അല്ലെ വല്ലായിരുന്നു ശൈശവ വിവാഹത്തില്ലായിരുന്ന
ഉം
അന്ന അത് ആർക്കും വിഷയല്ല അന്നത് ത്ര അപ്പൊക്ക വലുതായിന്നാണ് അവരുടേതൊരു കഴിച്ചപ്പാട് പത്താം ക്ലാസ്സ്‌ മുഴുവനായ പിന്നെ എന്തോ ഒരു വലിയൊരു ഭീകരമായിട്ടുള്ളരു നോട്ടായിരുന്നു പത്ത് കഴിഞ്ഞോ ഉം പ്ലസ് ടു ആയാ പിന്നെ അന്ന് പ്ലസ് വണ്ണും പ്ലസ് ടു പഠിക്കാനും നിന്നില്ല ടൈലറിങ്ങിന്റെ ഒരു മേഖലക്ക് അങ്ങനെയൊക്കെ ആയിരുന്നു
ഉം അതെ
ഉം
പെട്ടെന്ന് കല്ലിയാണം ചിന്താഗതി അങ്ങനെയല്ലേ വേഗം കല്യാണം കഴി ക്കണം
ഉം ഉം എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഞാനൻ കുറച്ച് വാശിയുള്ള ഒരാളായിരുന്നു
ഉം
ഉം നിനക്ക് പ്ലസ് പത്ത് കഴിഞ്ഞാല് ഞാൻ പിന്നെ പഠിക്കണം എന്നുള്ളരു ഇത്ണ്ടായിരുന്നു പക്ഷേ പഠിക്കണം എന്ന് ഭയങ്കര വാശി സമ്മത ഇണ്ടായിരുന്നു നിനക്ക്
അതെ അവർക്കൊന്നും അന്ന് എജ്യൂക്കേഷൻ ഇല്ല എന്താണ്തുകൊണ്ട് നേട്ന്നത് അതാണ് എഡ്യൂക്കേഷൻ പണ്ടത്തെ ആൾക്കാർക്ക് ഇല്ല അവര് അവര് വന്ന ചുറ്റ് ചുറ്റുപാടും കാര്യങ്ങളും അതങ്ങനെ തലമുറ തലമുറ ഫോളോ ചെയ്ത് ചെയ്തു വരുന്നു
ഉം എന്റെ അങ്ങനെ തന്നെ പത്താം ക്ലാസ് കഴിഞ്ഞ ഒക്കെ അതിന്റെ മുമ്പ് മത്തൊക്കെ ആയിട്ട് അങ്ങനെ കല്യാണം കഴിഞ്ഞ് അങ്ങനെ അങ്ങനെ പോയി പക്ഷെ ഒരു അവരന്നും പ്ലസ് പ്ലസ് ടു പ്ലസ് വണ്ണും പഠി പഠിച്ചില്ല ഞാനതിനോക്കെ വത്യസ്ഥതായത് പഠിക്കണം എന്നുണ്ട് അന്ന് പ്ലസ് വണ്ണും പ്ലസ് ടു പഠിക്ക ന്ന് പറഞ്ഞാൽ തന്നെ നമ്മള് എന്തോ നിലയിൽ എത്തിയയൊരു ഒരു പോലായിരുന്നു പ്ലസ് വൺ കല്ല് കല്യാണം കഴിഞ്ഞ് പഠിക്കാൻ പറ്റിന്ന് പറയാന്നാക്കില്ല് എന്തരു വലിയ സംഭവമായി ഒരു കോളേജിലൊക്കെ പോണ ഒരു ഫീലായിരുന്നു കാരണം അന്ന് അങ്ങനെയാണ് പത്ത് കഴിഞ്ഞാല് അവസാനിച്ചരു
ത് സെക്യൂറായ ഒരു ജോബ്ണ്ടെങ്കിൽ മാത്രേ
ആ
ആ കല്യാണന്നില്ലൊരു ഇതില് സമ്മതിക്കെ ചെയ്യു
മ് അപ്പൊ അതന്ന് പെസ്റ്റു അങ്ങനെ പഠിക്കന്ന് പറയുമ്പോ എനിക്ക് എന്തോ മാരി തോന്നി പിന്നെ പ്ലസ് ടു പഠിക്കണം നല്ല മാർക്കോട് കൂടി പാസ് ത്താവും ചെയ്തു പ്രൈവറ്റായിട്ടന്നെ പഠിച്ചത് നല്ല പാസ്സാവേം ചെയ്തു പിന്നെയും തുടർന്ന് പഠിക്കണന്നില്ലേ
മെന്റാലിറ്റി ഈ ജനറേഷനിൽ ഒരു മെന്റാലിറ്റി അറിയണത് ഫസ് റ്റ് ഗ്രാജുവേഷന്റെ കോട്ട് വേറെ ഇത് ട്ട് മതി വെഡിങ് ഡ്രസ്സ് എറിയാന്നിള്ളൊര് ചിന്താഗതിയാ ആദ്യം വേണ്ടതതാണ് സ്റ്റേ സ്റ്റേബിളാവുക മറ്റുള്ളവരെ ഡിപ്പെന്റ് ചെയ്യാതെ സ്റ്റേബിളകാൻ നമ്മളെ ലക്ഷ്യം തന്നെ വെക്കെന്നെ വേണം മ് ഒരു ഡ്രീമ് കാണണം ഇന്നതിലേക്ക് എത്തണം ഇന്നൊരു ലക്ഷ്യം വേണം ഒരു ടൈം പിരീഡ് അതുപോലെ ഒരു ടൈം ഷെഡ്യൂള് ഏ വെ എ എൻ എത്ര കാലാവുമ്പോ എന്ത് ചെയ്യണം അങ്ങനെ ഒരു ഇത് ഡി ഡ്രീമു വെക്കുമ്പോ തന്നെ ഒള്ളൂ
ഉം അതെ അന്ന് ആ പ്ലസ് വൺ പ്ലസ് ടു പഠിക്കുമ്പോ തന്നെ വലിയൊരു നിലയിലെത്തിയ പോലെ പിന്നെയും തുടർന്ന് പഠിക്കണം എന്നൊക്കെള്ള താല്പര്യം ഉണ്ടായിരുന്നു അത് പല പലേ സാഹചര്യത്തില് അത് തുടർന്ന് കഴി കഴിഞ്ഞില്ല അപ്പൊ യഥാർത്തൊരു ലക്ഷ്യത്തിലെത്താന് കഴിഞ്ഞിട്ടില്ലയെങ്കിലും ഞാനിപ്പേ അത്യാവശ്യോരു എട്ടാം ക്ലാസ് വരൊക്കെ പുസ്തകങ്ങള് കൈകാര്യം ചെയ്യാനും കുട്ടികളെ കാര്യങ്ങള് നോക്ക ക്കാനും പഠിപ്പിക്കാനും ന്റെ മോനെ പഠിപ്പിക്കാനും എല്ലാവരും ന്റെ ഒരു വിദ്യാഭ്യാസം നേടി അത് ഞാൻ പറഞ്ഞ എനി പത് ഇപ്പൊ പ്ലസ് വൺ പ്ലസ് ടുവിന് അത് കഴിയില്ല
ആഹ്
ഇപ് ആ അതാണ് അത് മാറ്റണ്ട്
പ്പതിന് ചോദ്യത്തരം പുസ്തകങ്ങൾ ചോദ്യത്തര എക്സാമിന് വേണ്ടി പഠിക്ക ബൈഹാർട്ട് ചെയ്യാ പഠിക്ക അറ്റന്റ്യ്യാ പോരുക പിന്നെ എന്താ പഠിച്ചേന്ന്ള്ള കാര്യം ന്ന് റീ തിങ്ക് ചെയ്യണില്ല
ആഹ് ഹാ അന്നങ്ങനെല്ല ഇന്നൊരു ക്വസ്റ്റ്യൻ കിട്ടി കഴിഞ്ഞാല് അത് അവിടെ ബൈഹാർട്ടൊന്നുല്ല അവ്ടെ മ്മക്ക് സ്വന്തമായിട്ട് എഴുതാൻ കഴിയുന്നത്ര എഴുതുക ഊം ആ ഒരു അന്നത്തൊരു ഇംഗ്ലീഷും അന്നത്തെ ഒരു ക്ലാസും പ്ലസ് വൺ, പ്ലസ് ടു ഇംഗ്ലീഷ് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ മാക്സിമം ഞാനിപ്പോ കഴിഞ്ഞിട്ടന്നെ ഇപ്പൊരു ഏകദേശൊരു ഒരു പത്തിരുപത് വർഷായി
ഊം
ആയിത്തൊടങ്ങി ഊം എങ്കിലും എനിക്ക് ഞാൻ അന്ന് പഠിച്ച കാര്യങ്ങൾ ഇന്നും വിട്ടുപോയിട്ടില്ല മനസ്സിന് അത് അന്നത്തൊരു ക്ലാസിന്റേം അന്നത്തൊരു ഇതിന്റെ ഒരു പ്രത്യേകതയാണ്. അത് അത് ഇപ്പളും എനിക്ക് ജീവിത ത്തിൽ ഉപകാരപ്പെടുന്ന്ണ്ട്.
ഊം ഊം അതെ പണ്ടുള്ളവര്ണ്ടാവല്ലോ ഓരൊന്ന് നല്ലോം പഠിക്കണവരുണ്ടാവും അന്ന് കാലത്ത് തന്നെ നല്ലോണം പഠിച്ചു ഉയർന്നമാർക്ക് വാങ്ങീറ്റ്ണ്ടാവും. പക്ഷെ അന്നവർക്ക് അത് ആ മാർ കൊണ്ട് ബെനിഫിറ്റ്ണ്ട് കാര്യണ്ട് അതെവടെ ഉപയോഗി ക്കണന്ന്ള്ള കാര്യം അറിഞ്ഞിര്ന്നില. ഇന്നത്തെ കാലത്ത്ക്ക് വന്ന പ്പാണ് അവര് അവരെ തന്നെ ഒന്ന് ചിന്തിക്കണത്. അന്ന് ഞാനിങ്ങനെ താക്കീന്ന്ണ്ടങ്കി ഇന്നെ ഇത്ര കുട്ട്യാളങ്ങനെ വാങ്ങുണു അപ്പൊ എനിക്കും അങ്ങനെ നേടിക്കൂടെന്നുള്ള ചിന്താഗതി പിന്നെ ഇപ്പ വന്നോണ്ട്ന്നു അപ്പ ഇപ് ഇപ്പ അവര് ലക്ഷങ്ങള് ഇണ്ടാക്കി ട്ടോരോന്ന്ക്ക്‌ എത്തിച്ചേരാൻ നോക്കാണ്
ഉം ഇപ്പൊ മാർക്കിലല്ല ഇപ്പൊ അവർക്ക് എന്തിലേലും ഇപ്പൊ മാർക്കൊക്കെ കുറഞ്ഞ ആളുകളൊ വല്ല്യാ വല്ല്യ നെലയിലാ
ഉം അതെ അതെ ഇപ്പന്നെ മാർക്കില് കാര്യല്ല മാർക്കേ വേണ്ട ഇപ്പൊ ആർ ക്രിട്ടിക്കൽ ബു ദ്ധി സ്‌കില്ലെങ്ങനെ ഇണ്ടാക്ക അത്പോലെ എങ്ങനെ ഒരു സ് സ്ഥല ഒരു പ്ലേസ് സിങ്ങനെ കൈകാര്യം ചെയ് ചെയ്യാൻ വെയ്ക്കും മെയി ചീയാൻ വെയ്ക്കും
ഉം ഉം അതെ നിങ്ങളെന്താണ് എയ്മ് ജീവിതത്തില് എവിടെ എത്തിപ്പെടാം എന്താവണം എങ്ങനെയൊക്കെയാണ്
ആ ഞാൻ തന്നെ ഈയൊരു ജനറേഷൻ ഈ ഈ ഒരു ജനറേഷൽ ആകുമ്പോ ജോബന്നേണ് മെയിന് അപ്പൊ അതിനുള്ള ഓരോ കാഴ്ചപ്പാടും ഓരോ അതോ ഇപ്പൊ ഫസ്റ്റ് ക ചെടി പഠിക്കുക അപ്പൊ ഓരോ ഘട്ടം ഘട്ടം നമ്മൾ ജോബ് എന്നുള്ള ലക്ഷ്യത്തെക്കെ നമ്മളൊരു ഫിക്സഡ് ഒരു ജോബ് നമ്മള് മയിന്റില് കരുതിയിട്ടുണ്ടാകും ആ ജോബിൽക്ക് എത്താല്ലോ രോരോ ഒരുപാട് നമ്മള് കൊറ ട്രെയിനിങ് ചെയ്തിട്ട് തന്നെയിരിക്കും അങ്ങണ്ടെത്തും അപ്പ ആദ്യം നമ്മള് പഠിക്കണ്ടിവരും വർഷങ്ങളോളം പഠിക്കണ്ടി വരും അത് കഴിഞ്ഞന്ന് ട്രെയിൻ ചെയ്യണ്ടി വരും പിന്നെെ നെക്സ് പീരിയൻസ് വാണ്ടിരും അങ്ങനെ അങ്ങനെ ചെയ്തിട്ട് പുള്ളേര് ജോബൊക്കെ എത്ത ജോബ് കിട്ടിയ ഒരു ഫിക്സഡ് ആയിട്ട് ഒരു ജോബ് ബ് വേണം പൊർ ത്ത് പോണം പൊർ നമ്മളെ ഇവിടെ ഹ് അത്രയ്ക്ക് ഉം സാലറി കിട്ടൂല നമ്മക്ക് ഇവിടെ ജോലി ചെയ്താൽ പൊറത്താക്കുമ്പോ ആ പിന്നെ അതുല്ല പൊർത്ത് പോയി പഠിക്കണെന്നുണ്ടെങ്കി നമുക്ക് പഠിക്കും ചെയ്യാം അതിന്റെ കൂടെ പാർട്ട് ടൈം ആട്ട് വർക്കും ചെയ്യ എൺ ചെയ്യുകയും ചെയ്യാം അതാണ് നമ്മൾ പുറത്ത് പോയി പഠിക്കുന്നുള്ള ഒരു ബെന ഫിറ്റ് പറിണത് നമ്മള ഈ നാട്ടില് നമ്മളെ ഇവിടെ വിടൊന്നും കേരളത്തിൽ അങ്ങനെ സിസ്റ്റം ഇതുവരെ വന്നിട്ടില്ല
ഉം ഉം
പുറത്തു പോകണന്നി ല്ലെങ്കില് അത്. ഒരു നല്ലൊരു കാര്യമാണ് അതുപോലെ ജോ പാർട്ട് ടൈം ആയിട്ട് നമ്മുക്ക് ക്ലാസ്സില്ലാത്ത സമയത്താണെങ്കി പാർട്ട് ടൈം ആയിട്ട് വർക്ക് ചെയ്യുകയും ചെയ്യാം. അതുപോലെ ക്ലാസ് കഴിഞ്ഞിട്ട് നമ്മളെ പോലെ ഇങ്ങനെ ഫുൾ ഈവനിംഗ് വരെ ക്ലാസ് ഓപ്പറേറ്റ് ഷെഡ്യൂൾല്ല പുറത്തൊന്നുമിള്ളത് ഒരു ഹാഫ് രണ്ടാവും ക്ലാസ്. പിന്നെ ഹാഫ് ഡേ നമ്മക്ക് വർക്ക് ചെയ്യാ. അങ്ങനെ ഏൺ ചെയ്ത് പഠിക്ക ക്ക് പഠിക്കുകയും ചെയ്യാ. നമുക്ക് പഠിക്കാനുള്ള പൈ ക്യാഷ് നമുക്ക് ഉണ്ടാക്കും ചെയ്യാം.
അത് അതൊന്നും കൂടുതല് ഉപകാരപ്പെടുഅത് പാരന്റ്സിന് നല്ലൊരു സഹായാണ്.
അപ്പോ ചെറിയ നാട്ടിൽ പഠിക്ക കണ്ട കാര്യങ്ങൾ നാട്ടിൽ നിന്ന് പഠിച്ച ഒരു ബേസിക് ഒക്കെ വന്നതിനന് ശേഷം ഒരു കോഴ്സ് പുറത്തു പോയി പഠിക്ക. അതിന്റെ കൂടെ ആ കോഴ്സ് പഠിക്കുയും ചെയ്യാം. അതിന്റെ കൂടെ മാക്സിമംഏൺ ചെയ്യാൻപറ്റണ നോ ക്കു ചെയ്യ പിന്നെ ആ അതിൽന്താ ജോബ് സ്റ്റേബിൾ ആവുക.
ഞാന് പഠിച്ച കാലഘട്ടം എന്ന് പറഞ്ഞാല് പെൺ, ആൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം ആൺകുട്ടികൾ പഠ ആ ഒരു കാലഘട്ടമായിരുന്നു. ആ പെൺകു കുട്ടികള്പത്താംക്ലാസ് വരെ പിന്നെ കല്യാണം കഴിച്ച് വിടുക.
ഉം അതെ വന്ന് ആ കല്യാണം കഴിക്ക ഏതായാലും മാരേജ് വേണം. പക്ഷെ അത് നാർത്തെ കണ്ണ ചിന്താഗതിയായിരുന്നു പണ്ട്.
ഉം ഉം ഉം അതെ ഇപ്പൊ ഇപ്പല്ല ഇപ്പം അത് മാറി.
ഒരു പത്താം ക്ലാസ്സ് വരെ ആ, അതെ ഒരു പത്താം ക്ലാസ്സ് വരെ കൊണ്ടപോവല് ഒരു മിനിമം ഉണ്ടായിരുന്നു. അതിന്റെ മുന്നത്തെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരൊക്കെ കല്യാണം ഒന്ന് ഒരു പത്ത്, പത്ത്, വയസ് കഴിഞ്ഞാൽ മതി. പന്ത്രണ്ട് വയസ്സായൽ മതി കല്യാണ കഴിക്കാ അന്നത്തെ അവർക്ക്
ആ അങ്ങനെന്നെയായിരുന്നു പിന്നെ ഡിഫറൻസ് വളരെ വലുതായിരുന്നു ഒരു പത്ത് വയസ്സിന്റെ ഡിഫറൻസ് ഉണ്ട് ഞങ്ങൾ തന്നെ തന്നു പത്ത് വയ സിന്റെ ഡിഫറൻസ് പറ അത് എത്ര ഇണ്ട് നല്ല ഉണ്ട് അത് ജീവിത തിത്തിലുടനീളം കാണിക്കും ഉം
അതെ അതെ അങ്ങനെ ചെയ്യുന്നവരൊക്കെ ഇന്ന് അപ്പ അവടെ ലൈഫ് സ്സ്റ്റൈൽ കണ്ടിന്യൂ ചെയ്യുമ്പോ അവർക്ക് അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുണ്ട് എന്തൊക്കെയ ഒരു പ്രശ്നങ്ങൾ ഡഗും എന്നാ റിയലൈസ് ചെയ്യാൻ തുടങ്ങി എങ്ങനെയൊക്കെയാണ് ഒരു മാരേജ് ചെയ്യും പോലും അതുപോലൊ എന്തേലും ചെയ്യുമ്പോ എന്താണ് വേണ്ടത് ആ ലക്ഷ്യം എങ്ങനെ ആയിരിക്കണം എന്തൊക്കെയാണ് അതിൽ വേണ്ടത് ജീവിതം ഒരു കുടുംബത്തിലാണെന്നുണ്ടെങ്കിലും ഇങ്ങനെയാണ് എടുക്കേണ്ട എന്നുള്ള കാര്യങ്ങളൊക്കെ ഓക്കെ മനസ്സിലാവാൻ തുടങ്ങി അന്ന് അന്ന ബുദ്ധിയില്ല അന്തോ ഇല്ല അങ്ങനെ ഒരു രീതിൽ അങ്ങനെ ചെയ്യും എല്ലട കഴിക്കും പോലും ഏജ് ഡിഫറൻസോ അതുപോലെ എന്തോന്നരു ഒ ഒരിത് നോക്കൂലേ നമ്മള്
എങ്ങനെയാണെങ്കില് നമ്മള് ഇപ്പത്തെ ഈ കാലഘട്ടത്തില് നോക്കയാണെങ്കില് ഒരേ ഏജ് ആവാൻ പാടില്ല എന്തുകൊണ്ടും ഒരു മൂന്ന് വയസ്സെങ്കിലും ഫ്രണ്ട്സ് വരണം അത് അതിനോടാണ് ഞാൻ യോജിക്കുന്നത്
ഉം ഉം
ഡിഫറൻസ് ഉണ്ടാവണം പക്ഷെ അന്ന് പറഞ്ഞാ അത് അതില് പത്ത് വയസിന്റെക്കെ മാറ്റങ്ങളൊക്കെയായിരുന്നു വന്നിരുന്നത് അത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ന്നൊന്നും വിവരല്ലല്ലോ